കേക്ക്ന്ന്ണ്ട്
ആഹ് എന്ത്‌ ചെയ്യ്ണ്
ഹ ഹ ഞങ്ങളിവിടിരിക്ക്ന്ന്. നിങ്ങളെ നിങ്ങളാ
ആഹ് ഞാനിവിടെയ് ചോളകം വാങ്ങിണ്ടേ അപ്പൊ ആഹ് അത് പുഴുങ്ങാള്ള ഒരു തയ്യാറെടുപ്പിലാർന്നു. അവടെ വാങ്ങാറുണ്ടോ അങ്ങനെ ചോളകൊക്കെ
ഇല്ല അങ്ങനെ ചോളകം വേടിക്കാറില്ല
അതെ കഴിച്ചിട്ടില്ലേ
ഞായ ചോളം ഞാൻ കഴിച്ചിട്ടില്ല
അതെ നമ്മള് ഈ ഊട്ടീലൊക്കെ പോകുമ്പോ കാണല്ട്ടെ ഒരു മഞ്ഞ കളറ്ള്ള സാധനം
ആഹ് സാധനം എന്തുവാന്നറിയാ പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല
അതെ ആഹ് അതിവിടെ ഞങ്ങളിന്ന് ഏഹ് മറ്റേ അക്ഷയേക്ക് പോയിണ്ടാർന്നേ പോയി വരുമ്പണ്ട് അവിടെ വിക്കാൻ വെച്ചാർന്നു അപ്പൊ കൊറേ അങ്ങനെ കഴിച്ചിട്ട് മഴക്കാല സമയത്തൊക്കെ തന്നെ ഇങ്ങനെ വാങ്ങ അപ്പൊ അത് വാങ്ങിട്ടഹ് ഉം മഴക്ക മഴക്കാല അങ്ങനെ തൊടങ്ങ്ണ സമയത്താണ് നമ്മളത് വാങ്ങ അങ്ങനെ കണ്ടിട്ട്ള്ളഹ് ട്ടോ ഞാന് അപ്പൊ അഹ് വാങ്ങിട്ട് ഇങ്ങനെ പുഴുങ്ങും അയ്ന്റെ മോള്- ത്തെ സംഭവങ്ങളൊക്കെ കളയും ന്നട്ട് അഹ് ഇങ്ങനെ പുഴുങ്ങും രണ്ടു വിസിലൊക്കെ വർണ വരെ കുക്കർലിട്ട് പുഴുങ്ങും പിന്നെ ഉപ്പൊക്കെ ചിലരിങ്ങനെ ഉപ്പും മുളകൊക്കെ ഇങ്ങനെ മി - ക്സ് ചെയ്തിട്ടത് വെച്ച് തേച്ചിട്ടൊക്കെ കഴിക്കും. പിന്നെ ചെലരിങ്ങെനെ സ്മോക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കും
ആഹ് ഇനി ഇല ആഹ് ആഹ് ഇല്ല പഞ്ചാരയൊക്കെ ചേർത്തിട്ട് ഇതില് ഇതിനകത്ത് കഴിക്കോല്ലോ ഇല്ലേ
ആഹ് അത് പോപ്കോൺ ഇണ്ടാക്കുമ്പോഴല്ലേ
അല്ലാതെ ഈ സാലഡിന്റൂടെ സാലഡിന്റെൂടെ ഒക്കെ കഴി
ആഹ് അങ്ങനെയും കഴിക്കാണ് കാണാറ്ണ്ട്
ആഹ്
ശരിയാ ഇത് നമ്മളങ്ങനെ അതങ്ങനെ പുഴുങ്ങി അത് ഒന്നിച്ച് ഇങ്ങനെ പുഴുങ്ങോലോ ചെൽപ്പോ രണ്ട് കഷ്ണൊക്കാക്കും അല്ലെങ്ക് ഒരു കഷ്ണക്കാക്കും
ഉം ഉം
ആഹ് അങ്ങനെ പകുതി ആക്കീട്ട് അല്ലെങ്കെ നാല് കഷ്ണൊക്കെ ആക്കീട്ട് അങ്ങനെ ആക്കീട്ട് അതങ്ങനെന്നെ കട് ചെയ്യാ ചെലരത് പൊട്ടിച്ചിട്ട് പറയാ ശരി അങ്ങനെ ചോള അങ്ങട്ട് പൊർത്തേക്ക് എടുത്തിട്ടാ കഴിക്കാലൊ അല്ലേ
ആഹ് അത് എങ്ങനെ ടേസ്റ്റ് എന്തരാ പച്ചക്ക് തിന്നുന്നന്നെ പുഴുങ്ങി തിന്നുന്നല്ലെ ടേസ്റ്റ്.
പച്ചക്ക് തിന്നുംമ്പ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം അ ഒരു സാധാരണ നമ്മള് ഇപ്പൊ കൈപ്പക്കെക്കെ പച്ചക്ക് കഴിക്കില്ലേ അതിന്റെ ഒരു പോലെന്നെ കയ്ക്കില്ല്യ പക്ഷെ. അങ്ങൻത്തൊരു ഫീലാണ് പുഴുങ്ങി കഴിക്കുമ്പഴാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് വര. എനിക്ക് പുഴുങ്ങി കഴിക്ക്ണ ഇഷ്ടം ചിലരു പുഴുങ്ങി. ട്ട് പുഴുങ്ങാണ്ട ചുട്ടിട്ട് കഴിക്കും ചുട്ടിട്ട് കഴിക്ക്യണെക്ക നല്ലത് പുഴുങ്ങിയിട്ടൊന്ന് വെറുത ചുടുലോ. ചെറുതായിട്ടൊന്ന്ങ്ങനെ മൊരിഞ്ഞ് വരൂലെ അങ്ങനെ കഴിക്കണന്ന് ടേസ്റ്റാണ്.
ആഹ് ആഹ്.
ദാ ഇവടെ പണ്ട് പണ്ട് കാലത്ത്ന്നൊക്കെ പറയു മ്പ ഈ ഗോതമ്പ് അതുപോലെ ചോളം അതൊക്കെ തരല്ല ന്ന് കൂർക്ക. അതൊക്കല്ലെ അച്ചച്ചന്റെ കാലത്തൊക്കെയ് അങ്ങനൊക്കെന്നെ കഴിച്ചാർന്നത്.
ആഹ് ആഹ്.
അപ്പൊ ആ ഒരു നൊസ്റ്റു ഫീലും കിട്ടും. അപ്പ ഞാന്ന് കണ്ടപ്പ ഞാന്ങ്ങനെ അമ്മോട് പറയ അങ്ങൻതൊന്ന് വാങ്ങാ പറഞ്ഞ് ഞാൻ കൊറേങ്ങനെ കഴിക്കണംന്ന്ങ്ങനെ ആ ഗ്രഹിക്ക്ണേ അപ്പൊ ഇന്ന്പ്പ കണ്ടപ്പങ്ങനെ വാങ്ങി ഇപ്പ എല്ലാ കടയിലുംണ്ട് ഞങ്ങളത് വാങ്ങിട്ട്ങ്ങനെ വരുമ്പൊ. വീണ്ടും ഒരു ഷോപ്പില്ങ്ങനെ വിക്കാൻ വെ ച്ച്ണ്ട് കണ്ടു ആ അപ്പ അത്ങ്ങനെ പുഴുങ്ങണെന്റെ തിരക്കിലവിടെ.
ഉം ഉം ഉം ആരാ അമ്മയാണ.
അത് ഏട്ത്ത്യമ്മ. ഞാനത് ഏ തോല്താക്കി കൊടുത്തു ഏട്ത്ത്യമ്മ അത് പുഴുങ്ങ വെച്ചർക്ക.
ഏട്ട് ആഹ്.
ആഹ് ഇങ്ങനെല്ലാരും അങ്ങനെന്നാവണംന്നൊന്നുല്ല ആരാ കാൺണെച്ചെങ്കി അവര് വേഗം വേഗം. ക്ക്യോ അങ്ങനെ അല്ലപ്പൊ ഒരു ചായകുടി കഴിഞ്ഞതാണ് ട്ടൊ അപ്പ അതിരിക്കുന്ന കാര്യം ഓർമ്മണ്ടായില്ല. ആഹ്. ആഹ് ഏട്ടൻ പോയിട്ട് ഏട്ടൻ പോയിട്ട് ചായയ്ക്ക് കട്യൊക്കെ വാങ്ങി വന്നു ഉള്ളി വടയും പരിപ്പു വടയും പിന്നെന്താ. മുട്ട ബജി വാങ്ങിക്കൊടന്നു അപ്പ അത് ചായണ്ടാക്ക്യപ്പത് കുട്ച്ചു അപ്പളാണ് ആര ഇപ്പ ഉൺ കുട്ടി വന്നിട്ടേ കുട്ടി ഇതെന്താ സാധനം പറഞ്ഞിട്ട് ഇത് എടുത്തോണ്ടര്യ. അപ്പഴ അതൊർമ അപ്പ ഞ്ഞങ്ങളെല്ലാരും മൊഖത്തെക്ക് നോക്കി അത് വാ വെക്ക്യണച്ച്ട്ടാ വൈകുന്നേരം വെക്കണെച്ച്ട്ടാ വാങ്ങ്യതേ. അപ്പ ഞങ്ങള്പ്പൊ രണ്ടാമത് വീണ്ടും എടുത്തിട്ട്.
അത് വെച്ചു.
ആഹ് അത് വെച്ച് കയ്ഞ്ഞ പിന്നെ ഇഞ് മറക്കുള്ളി.
ആഹ് ആഹ്.
അങ്ങനെ പിന്നെന്താ ഇന്നറ്റ്.
ആ വേറെന്ത് എന്തെലും ജോലി ചെയ്യുന്നുണ്ടോ വർക്ക് വേറെന്തെങ്കിലും.
ഓൺലൈനായിട്ട്ങ്ങനെ വർക്കെയ്യ്ണണ്ട്.
അല്ലാതെ വേറെ ഒന്നുല്ലേ.
ആഹ് ഓൺലൈനായിട്ട് ഇപ്പൊ കുട്ടി ചെറുതാവ കാരണെ പോവാനൊന്നും പുറത്തേക്കൊന്നും പോവാൻ പ റ്റില്ല നാല് വയസ്സ്. ആഹ് ആഹ്. ഇല്ല്യ ആക്കില്ല്യ അതാണ് ഞാപ്പൊ ആകൊരു കൺഫ്യൂഷൻല ഇരിക്ക്ണത് കാരണം. കുറെ പേര്നോട് പറഞ്ഞു ആ പെട്ടന്നെന്നെ ചേർത്തണ്ട ഇനിപ്പന്തായാലും കുറേ കഴിഞ്ഞയ്ഞ്ഞ പഠി പ്പന്നല്ലെ ഉണ്ടാവുക ഒരു അഞ്ച് വയസ്സായിട്ട് ചേർത്തിയാ മതിന്നൊക്കെ പറഞ്ഞു. അപ്പ ഞാന്ങ്ങനെ സാധനട്ടു ഇവനെ ഞാന് പഠിച്ചത് ന്നൊക്കെ പറയുമ്പോ ഏഴിലാണ് ഞാൻ ഒന്നാം ക്ലാസ്. സ്‌ല് ച് ചേർന്നാണതെ അഞ്ചു വയസ്സിലെ എൽ കെ ആ അഞ്ച് വയസ്സിൽ എൽ കെ ജി ആറ് വയസ്സിൽ യു കെ ജി ആഹ് പിന്നെ അങ്ങനെ ഒന്ന് ഒന്നാം ക്ലാസ്സിലാവുമ്പഴത്തിന് ഏഴു വയസ്സ് അങ്ങനെ ഞാന് പഠിച്ചത് അന്നെന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്നേക്കാ താഴെ ഞാന് ഒരു വയസ്സ് മൂത്തത് അങ്ങനെ ഉണ്ടാർന്നതേ ശെരിക്കും ആറ് വയസ്സിൽ എല്ലാരും ചേർത്തൂലോ
ആ ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പഴത്തേക്ക് ഒര് ഇത് ആണ്
ഒക്കെരുതല്ലേ കാരണം ആ അനക്ക് ഇത്ര വയസ്സുണ്ട്ല്ലേ ഇങ്ങനെ പറയും ആഹ് ആഹ് ആഹ് ചേച്ചിനെ വിളിച്ചാർന്നില്ല എന്നാ പോലും ചെലരെന്നോട് ചോയ്ക്കോയ് ഇയ്യ് തോറ്റിണ്ടോന്നൊക്കെ ചോയ്ക്കേയ് ആഹ് അപ്പം ഇക്കൊരു ഭയങ്കര എടങ്ങേറായിരുന്നു അത് ക്കും അതോ ഏഴിലൊക്കെ പഠിക്കുമ്പഴാണ് ഒരു കുട്ടി ഒരു ആൺകുട്ടി എന്നോട് ചോദിച്ചാർന്നത് ഏഹ് അതെന്താ അണക്ക് അത്ര വയസ് ഇയ്യ് അപ്പൊ തോറ്റുണ്ടൊ ഒരു കൊല്ലം ചോ അപ്പ ഞാൻ പറഞ്ഞു ഞാൻ തോറ്റിട്ടൊന്നില്ല ഞാൻ എൽ കെ ജി യു കെ ജിയും പഠിക്കാരുന്നു ആഹ് അങ്ങനെ ഇണ്ടായി അപ്പൊ അതേപോലെ കുട്ടീനെ ആക്കണ്ട വെച്ചിട്ട് ഞാന് നാലിലെന്നെ ചേർത്തണ വെച്ചിട്ടായിരുന്നു അപ്പൊ പിന്നെ എല്ലാരും പറഞ്ഞു ഏഹ് നാലില് ചേർത്തണ്ട അഞ്ചില് ഏഹ് എൽ കെ ജി യില് ചേർത്താണ്ട് യു കെ ജി ൽ ചേർത്തിയാൽ മതി അപ്പൊ ആറ് വയസ്സിൽ ഒന്നിൽക്ക് ചേർത്താന്ന് പറഞ്ഞു
അപ്പൊ അവ അവൻ മോനാണാ
ആഹ് മോനാണേയ്
അതിന് ബുദ്ധിമുട്ടാവത്തില്ലേ കാരണം പെട്ടെന്ന് യു കെ ജി ലോട്ട് കേറുമ്പോ എൽ കെ ജി ഒരു വർഷം ഇരു ഈ ഒരു വർഷം ഇരുന്നിട്ട് പോകുമ്പോഴത്തേക്കേ അപ്പൊ ഏഹ് സ്ഥിരായിട്ട് പിന്നെ എൽ കെ ജി പോയില്ലേലും കൊഴപ്പില്ലല്ലോ അവിടെ ഇന്നാ ഇച്ചിരി കൊറച്ച് ഫ്രണ്ട്സും ആവുമ്പഴത്തേക്ക് ആ വീട്ടിൽ നിന്നുള്ള വിട്ട് നിൽക്കുന്നത് മനസ്സി
പിന്നൊരു കാര്യം അവിടെ അംഗനവാടി ഉണ്ടെയ് അംഗനവാടിത്തെ ടീച്ചർ നന്നായിട്ട് ഇപ്പോ അഹ് എല്ലാ അംഗനവാടി പോലെയല്ല അവിടെ പറയുമ്പോൾ ഒന്ന് മുതൽ അമ്പത് വരെ പറയാനും അതുപോലെ എഴുതിപ്പിച്ചിട്ടാണ് കുട്ടികളെന്നെ പുറത്തേക്ക് ഇറക്കാ ഇപ്പോൾ എൽ കെ ജിൽ പഠിക്കുന്ന ഒരു് ഫീൽ തന്നെയാണവിടെ പഠിച്ചു കഴിഞ്ഞാല് പിന്നെ എ ബി എ മുതൽ സെഡ്ഡ് വരെ കറക്റ്റ് ക്റ്റ് ആയിട്ട് എഴുതാനും പഠി പറയാനും പഠിപ്പിച്ചിട്ടാണ് വിടാ ആഹ് ആഹ് മലയാളം മാ ത്രാണ് വല്ലാണ്ട് തറ പറ അങ്ങനെ പഠിപ്പിക്കില്ല്യ അല്ലാണ്ട് ചെറു ചെറുത് ആ സ്വരാക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കും അങ്ങനെ
സ്വരവും വ്യഞ്ജനം എല്ലാം പഠിപ്പിച്ചെടുക്കോ
പഠിപ്പിച്ചും കൊടുക്കും പക്ഷെ ഇവനാച്ചങ്ങെ ഇപ്പോ പോണുല്ല അപ്പ ഞാനാണെങ്ക ഇപ്പ ഡി എൽ എഡിന് പോണച്ച് അപ്പൊ അങ്ങനെ പൂവാണെങ്കി ഇക്ക് കുട്ടീനെ ഇന്റെ കൂടെ കൊണ്ടോയ്ട്ട് അവിടെ വല്ല സ്കൂൾ അടുത്തുള്ളപ്പോ ഡി എൽ കിട്ട കിട്ടാണെങ്കില് അവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർത്താന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണത് ആഹ് ഇനിയിപ്പം ഇവിടെ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങട് മാറ്റ അതക്കെ കൊറച്ച് റിസ്ക്കല്ലേ അപ്പം അതൂണ്ട് ഇന്റെ പ്ലാനിങ്ങില് അപ്പൊ ഞാന് ആഹ് ഇതാണെങ്കിൽ ഇനിപ്പോ അഥവാ ഡി എൽ എഡ് കിട്ട് ഏഹ് കിട്ടാത്ത പക്ഷം നമുക്ക് അംഗനവാടിൽ തന്നെ ഒരു എൽ കെ ജി കൊടുക്കണ പോലെ കൊടുത്തിട്ട് യു കെ ജിയിലേക്ക് ഡയറക്ട് കൊണ്ടോയി ചേർത്ത അതും ആണ് അങ്ങനെയാണ് ഞാൻ ഇപ്പ വിചാരി ക്കണത് അങ്ങനെ കൊഴപ്പില്ലല്ലോ ആഹ് അല്ല അങ്ങനെ ഇപ്പം യു കെ ജി യിലായിട്ട് ചേർത്ത്ണത് കൊയപ്പല്ലല്ലോ ചോയ്ക്ക്യാ
ഇല്ല അത് അത് കുഴപ്പല്ല ഇപ്പൊ ഒട്ടുമിക്ക ക്ലാ സ്കൂളുകളിൽ എടുക്കുവല്ലോ അങ്ങനാ ആഹ്
ഇഞ്ഞിപ്പോ ഞാനിപ്പ അംഗനവാടിൽ ചേർത്തി അപ്പഞ്ഞിപ്പോ അടുത്ത മാസക്കെയിട്ട് ചെൽപ്പോ അലോട്ട്മെൻറ് വരും അപ്പഞ്ഞി എനിക്ക് കി ട്ടാണെങ്കിൽ ഇഞ്ഞിപ്പ അംഗനവാടിൽ ഇപ്പ പേരുംതൊക്കെ കൊടുത്തു അപ്പ അവിടന്നും മാറ്റിട്ട് എൽ കെ ജിൽ കൊണ്ടെയ് ചേർത്തനൊണ്ട് കൊഴപ്പിണ്ടോ
അത് ഇപ്പോ സ്കൂള് തഞ്ഞ അഡ്മിഷൻ എടുക്കുന്ന സ്കൂളുകളിൽ കൊഴപ്പല്ലല്ലോ ചെല സ്കൂളെല്ലാം എടുക്കും ചെലതില് എടുക്കത്തില്ല
അതെ ഗവൺമെന്റിൽ എടുക്കോ അങ്ങനെ
ഉം മിക്ക സ്കൂളുകളിൽ എടുക്കാൻ ചാൻസ് ഉണ്ട് കാരണം എൽ കെ ജിലോട്ട് കേറല്ലേ കെ ആ എടുക്കാൻ ചാൻസ് ഉണ്ട് എന്റെ നാത്തുവിന്റെ മോള പകുതി കഴിഞ്ഞിട്ടാണ് കൊണ്ടാക്കിയത് അവിടെ അംഗൻവാടി അത്ര കൊള്ളത്തില്ല അപ്പോഴത്തേക്ക് കെ ജിലേക്ക് ആക്കാന്ന് വിചരിച്ച് അങ്ങനെ കൊണ്ടാക്കിയാര്ന്നു ഒരു ന നവംബർ ആ സമയം എപ്പഴാ കൊണ്ടാക്കിയത്
അതെ ആ എടുക്കൂല്ലേ
എടുക്കയൊക്കെ ചെയ്യും അവിടെ എടുക്കുവാരുന്ന് ഇനി എല്ലാടും അങ്ങനെയാണെന്ന് അറിയത്തില്ല
ആഹ് ഞാനാണെങ്കി പിന്നെ മെറിറ്റില് പഠിക്കാനന്നെ ആഗ്രഹിക്കണതേ അപ്പഞ്ഞിപ്പ മെറിറ്റില് കിട്ടാച്ച തന്നെ ഞാൻ പോവൊള്ളൂ
ആഹ്
ആഹ് അപ്പ അങ്ങനെ കിട്ടാണെങ്കയ്ന്റെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട് ത്രെ അപ്പ അതൊക്കെ ഞാങ്ങനെ നോക്കി ആഹ് നോക്കിട്ടാണ് ഞാൻ കൊടു ആണ് പിന്നെ അതല്ല ഞാന് പക്ഷെ നല്ല ദൂരംണ്ട് അവിടേക്ക് എന്നാലും വേണ്ടില്ല നമ്മളിപ്പോ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ സമയം കളയണെ ക്കാ നല്ലതല്ലേ രണ്ട് വർഷങ്കി രണ്ട് എന്തായാലും കുട്ടിയൊന്നു വലുതായി സെറ്റാവണവരേക്ക് ഒന്നിനും പോകാൻ പറ്റില്ല അപ്പ ആ രണ്ട് വർഷം കുട്ടിനേം കൊണ്ട് പോയിട്ട് എനിക്ക് പഠിക്കാല്ലോ അങ്ങനെ കുറച്ച് ഇതിലാണ്
ആഹ് അവന് ഇപ്പൊ ഒന്നാം ക്ലാസ്സിൽ ആകുമ്പോഴത്തേക്കും നിങ്ങക്ക് പഠിച്ചിറങ്ങാം
ആഹ് പഠിച്ചെറങ്ങാം
ഈ വർഷം കിട്ടിയാ ഈ വർഷം കിട്ടിയാ മാത്രം
ആഹ് ഈ വർഷം കിട്ടികഴിഞ്ഞാലതൊക്കെ നടക്കും അതന്നപ്പ ഞങ്ങൾ ചിന്തിക്കണത് കിട്ടിയാ മതീന്നൊള്ള പ്രാർത്ഥനെലാ നട
ആഹ് ഞാനും പ്രാർത്ഥിക്കാം കിട്ടട്ടെ
അതെ അല്ലെ ഇപ്പഴാണെങ്കി ഞാന് ഏ അതിനെ കുറിച്ച് ഞാൻ ഞാൻ കുട്ടീനെപ്പ എന്താ ചേർത്താഞ്ഞെ വെച്ചെഞ്ഞാ ഞാപ്പൊ പ്രെഗ്നന്റാർന്നെ അപ്പ അയിന്റെള്ളിൽ അത് അബോഷനും ആയി അപ്പ ആയി ഞാ ശരിക്ക് പഠിക്കാൻ പോകണ വെച്ചിട്ട അയ്ന്റെ എടേല് പെട്ടെന്ന് ഇങ്ങനെ ഇണ്ടായത്
ആഹ്
അപ്പൊ അതങ്ങനെ അബോഷനുമായി സംഭവം ഇങ്ങനെ ആയപ്പോ നല്ല സന്തോഷക്കെ ആയതാർന്നു അതിങ്ങനെ പോയപ്പളും ഒരു സങ്കടം
വിതിച്ചത് ദൈവം വിതിച്ചതല്ലേ കി ഭൂമി ജനിക്കണോന്ന് ദൈവം ആഗ്രഹിച്ചാല് ജനിക്കത്തുള്ളൂ അത്
പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നെ ആകെ ഒരു വെഷമം ഇതേലും നടന്നാ മതിയാർന്നു
ഇതിനേക്കാളും നല്ലത് കിട്ടാനായിരിക്കും
അതെ ത ഞാനിപ്പോ അങ്ങനെ വിചാരി പിന്നെപ്പോ വളർച്ചക്കുറവൊ അങ്ങനെങ്കിലൊക്കെയാണെചെങ്കി നമ്മളത് കണ്ണിൽ കാണണ്ടേ
ആഹ് അതിനേക്കാളും നല്ലത് ഈ കൊറച്ചുനാളത്തെ സങ്കടം അത്രല്ലേ ഉള്ളൂ
അതെ ഏഹ് അല്ലെ നമ്മളിപ്പോ അങ്ങനെ ആണ് അതെ കാര്യല്ല ഉം അതെ പക്ഷെ നമ്മള് അങ്ങനെ ആഹ് നമ്മളങ്ങനെ ചിന്തിക്കണില്ലല്ലോ രണ്ടു മാസൊക്കെ ആയിണ്ടായി ഏഹ് വന്ന് ഞങ്ങള് പിന്നെ അ പിന്നെ അയ് അതായതയ് ഇതുആയിട്ട് അങ്ങട്ട് ഇതായിട്ട് പോകണ്ടാർന്ന പെട്ടന്ന് ഇങ്ങനെ ടി ആയപ്പോ അതോ ആ പ്രശ്നായപ്പഴു പിന്നെ അത് പോകും ചെയ്യാണ്ട് ആകെ ഡി എൻ സിയും ഒരു രണ്ടാഴ്ചൊക്കെ കഴിഞ്ഞപ്പം ഡി എൻ സി ക്കായിട്ട് ആകെ മൊത്തത്തിലൊരു ഇതുണ്ടാർന്ന് ശോകണ്ടാർന്ന്
ഉം ഭയങ്കര ബുദ്ധിമുട്ടായിക്കണല്ലേ
ആഹ് ആഹ് അങ്ങനെ അതാണൻച്ച ഞാനിങ്ങനെ ഡി എൽ എട്ടിന് പോണന്നു വിചാരിച്ചിരിക്കിം ചെയ്തു പിന്നെ അയ്ന്റെടേല് ഇങ്ങനെ പറയും ചെയ്തു ആരോ ഇങ്ങെ ചോയ്ക്കുമ്പോ പറഞ്ഞു ഞാനപ്പെലെളും നോക്കില്ലന്ന് പറയും ചെയ്തു ആ സമയത്തെ ത്ത്ണ്ട് തോന്നണി അപ്പൊ അവരിങ്ങനെ പറയും ഇങ്ങനെ പറയ കാരണം ആവോന്നൊക്കെ പറയാണ്
എങ്ങനെ എന്നാ വിളിക്കണ്ടിട്ടാ
ആക്കെ ശരി